ആഹ് കേക്കണില്ലേ ആ അപ്പൊ എങ്ങനെ ഉമ്മാക്ക് പി എസ് സി അങ്ങനെ കിട്ടിയത് അങ്ങനെ മടിയില്ലാതെ
പി എസ് സി അല്ല സ ഉമ്മ താൽക്കാലികായി കേറീനി
ആഹ് ആഹ് ആ അങ്ങനെ അ ഇവിടെപ്പണ്ടല്ലോ അപേക്ഷ കൊടുത്തിങ്ങാണ്ടൊക്കെയാണല്ലോ അപ്പൊ കിട്ടാനും പണിയാണ് ആദ്യമൊക്കെന്ന് പറഞ്ഞാല് എന്ത് ബാലവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും ഒക്കെ പെട്ടെന്ന് കിട്ടീനോ ഇപ്പൊ കിട്ടാൻ പണിയാണല്ലോ ഇപ്പന്താ ഓല്ക്കന്നെ സാലറി യില്ലെ അത്യാവശ്യം കൊഴപ്പല്ലാത്ത സാലറിണ്ടല്ലോ
ആഹ്കൊഴപ്പൊന്നുല്ല അതൊന്നു എത്തൂല ഏടുക്കും പിന്നെ
ഇത്രണ്ട് ഇത്രണ്ട് ന്ന്പറയാ പക്ഷെ അത് കിട്ടുമ്പോ നമ്മക്ക് ചെ ചെലവാ ങ്ങക്കാവൊന്നും എവിടക്കുണ്ടാവില്ലേ
ആഹ് അതയ്നന്താ ഓല് അംഗൻവാടിക്ക്ല്ലെ സ്റ്റോക്കിന്ല്ല പൈസിം ഇതൊക്കെ എറക്കുമ്പോത്തിനെ കൊറെ നമ്മള
അതൊക്കെ ഞമ്മള് അറ്ക്കണം നമ്മക്ക് ഗവണ്മെന്റെരൂല്ലേ
തെരൊക്കെ ചെയ്യും എന്നാലും അത് കിട്ടുമ്പോത്തിന് സമയം പിടിക്കുംന്ന് മാത്രം
ആഹ് ആടൊക്കെങ്ങനെ അഗൻവാടിക്ക് നമ്മള് കുട്ടാന് കൊണ്ടോണവോല്ലെ അതോ പച്ചക്കറിയാള് എങ്ങനെണാവൊല്ലെ ഇവിടെക്കെ എങ്ങനെറിയൊ പ പച്ചക്കറിയാള് അംഗൻവാടിക്ക് ഓരോരേഷം കുട്ട്യാള് കൊണ്ടോവാ ഓരോ പച്ചക്കറിയാള് അല്ല പയറാ ആ ന്നിട്ട് പിന്നെ അതെല്ലാർക്കും സാമ്പാറെക്കാനെ സാമ്പാർ ഒക്കെ കഷ്ണങ്ങളക്കിക്കാണ്ട് ഉപയോഗിച്ചും അങ്ങനെ കാട്ട്ണ കാണവിടെ ഏ
പിന്നെ ഓല് കുറെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പച്ചക്കറി
ഉം പച്ചക്കറിയാള് ആഹ് ന്നാ പിന്നങ്ങ നാവുമ്പോ പിന്നെ അയിന്നെ എടുക്കാനു സുഖാണ് ആ ആ ആ സ്ഥലണ്ടാവേ ക്കാരല്ലെ അപ്പൊ അവിടെ ബാലവാടീല്
ആ
ആ ഇവിടെ ഇബ ത്തെ അഗലാവാടീല് ആക്കെ മൂന്ന് സെൻറ്റാണ് അയിലൊരു വാലവാടിം പിന്നെ ഒരു കെണറും പിന്നെ മതിലും അയന്നെ പിന്നെ ഒന്നു ഇങ്ങനെ ഇണ്ടാക്കാനൊന്നും വല്ല്യ സ്ഥലൊന്നും കാര്യൊന്നുല്ല അപ്പങ്ങനെ ഇവലങ്ങനെ കൊണ്ടോയ് കൊടുക്ക്നാന്ന് എന്നാലും ഉം ഉം കുട്ടികൾക്കും തന്നെ ഇബലേ ഓലോ നോക്കുന്നോലെ സമ്മയിച്ചണം
അതെ
മൂന്ന് വഴസ്സിലാണ് പോണതല്ലേ നമ്മള് മൂത്രൊയ്ച്ചാലൊ അപ്പിടാള്ളൊ ഒന്നും അ യതാ പ്രായത്തിലാണ്ട് കൊണ്ടേക്ക്ണെല്ലേ കു ട്ട്യളെ ഒക്കെ ഓല് നോക്കി ഓലയിന്റെ മട്ടം മ് പത്ത് ഒമ്പ രക്ക് ഓ ഓ ടീച്ചർമാർക്ക് അവിടെ എത്തണം ഒമ്പതര മുതൽ മൂന്നര വരെയല്ലേപ്പ ഓലെ സമയം
ആ
അയിന് ശേഷം ഈ കുട്ട്യാള് തന്നെ ഒക്കെ നോക്കിക്കാണ്ട് ഒരാളെ എത്ര കുട്ട്യാള്ണ്ടെയി തല്ലു കൂട്ടിട്ട് പലൊല്ക്കും പലെ സ്വഭാവല്ലേക്കാരം അങ്ങനെ വലിയോലും ത തല്ലൂടിക്കാണ്ടുങ്ങനെ പരാതിയാള് തീരൂല ടീച്ചർ മാർക്ക്‌ അതന്നെ എങ്ങനെ നോക്കിക്കാല് എന്തേലൊരു തെ നമ്മളങ്ങനി ശ്രദ്ധിച്ചിട്ടുണ്ടാവാലൊ ടീച്ചർമാര് പക്ഷെ എന്നാലും എന്തേലും ഒരു ഇത് കണ്ട് കഴിഞ്ഞാ അത് മതിയാവും രക്ഷിതാക്കള്
പിന്നെ
അതാണ് എന്തേലും ഒരു വിക്കെ കുട്ട്യാളാണെങ്കിലോ ഉം ഒക്കെ വികൃതി കുട്ട്യാളു അല്ലേക്കാരം ആ പ്രായം പ്ര വികൃതിന്റെ പ്രായല്ലേ
പിന്നെ
അതാണെ സമ്മയിച്ചനം ഞാൻ പറയാ നമ്മള് ഓരോരുത്തരെബടെ നോക്ക്പ്പൊ തന്നെ നമ്മള് ഓലേറ്റ് തൊള്ളട്ടിട്ടും ഇതാ ക്കിട്ട് നമ്മള് കൊയങ്ങ ഈ ടീച്ചർന്മാരെ സമ്മയിച്ചെന്നെവാണന്ന് പറയെ ഞങ്ങള് ഇബട്ന്ന് ഇതേമാരിക്ക് ഇവരൊക്കെ ബാലവാടി ടിക്ക് പോവുമ്പോ മുന്നാവും എല്ലാരും വൈകിക്ക്ണു രണ്ടു വർഷത്തോളം മൂന്ന് വയസ്സിൽ പോയി കഴിഞ്ഞാല് നാല് വയസ് കഴിഞ്ഞ് പിന്നെ അഞ്ചാവയസ്സ് ചെലപ്പോ അഞ്ച വയസ്സിലേക്കു ചെലപ്പൊ സ്കൂളില് ചേ ക്ക അങ്ങനെ എന്താ വൈക്കിക്കാണ്ട് അങ്ങനെതായ് ഇങ്ങനെ അങ്ങനെ രണ്ട് വർഷത്തോളം അങ്ങനെ പോകും ഓലൊക്കെ ഞാന് ബാലവാടീന്ന് പോരുമ്പോ തന്നെട്ടോ കുട്ട്യാക്ക് ഒരു വിധൊക്കെ പടിയാനും ഒക്കെ ഇതാണ് നല്ലതാണ് കുട്ടിക് അച്ചടക്ക ആണെങ്കിലും ഒക്കെ പ്രാർത്ഥനയും ആ അങ്ങനത്തൊക്കെ പഠിച്ചേ അതൊക്കെ സുഖണ് അ ങ്ങനെ ായി കഴിഞ്ഞാല് ഇതൊന്നും ഒക്ക ഓല് ഇതാക് നെനെല്ലേ പ്പഓരോ പാട്ടാളൊക്കെ അമ്മക്കും കൂടി അറിയില്ല അങ്ങനത്തെ പാട്ടാളെക്കാരൻ കൂടെ എല്ലാം പരിപാടിളും തൊക്കെ ആഘോഷിചോലോ ആഗസ്റ്റ് പതിനഞ്ചാണെങ്കിലും എല്ലാതും ആഘോഷിചോലോ
ഉം
അങ്ങാവുമ്പ കുട്ടികൾക്കും തന്നെ തൊക്കെ അറിയാനും ഒക്കൊക്കെ നല്ല കാര്യമാണ് ആ പ്രായത്തിലാകുമ്പോ കുട്ടികൾക്കും തലി ക് വേക്കറൂല്ലോ അതാണ് ഓൽകൊക്കെ സെറ്റ് അതാ അ ആ അതാണ് പാത്രം ആ ഇരുത്തണ ചോറഴച്ചാൻ ഇരിക്കുമ്പോ ആ ചൻദനപ്പടി ഇട്ട് ഇര് ത്തൽ ക്കെയാണ് വേറെ രസം എല്ലാ കുട്ടട്ടളും അതേമാർക്ക് നമ്മക്കുടി അങ്ങനെ ഇരിക്കാൻ
അതെ
അങ്ങനെ ഇരുന്ന് ഒക്കെ ഒരേ ലെവല് കഴിച്ച ഒറ്റയ്ക്ക് കയ്ച്ചാത്ത കുട്ട്യള് പോലും ഇ അങ്ങൻവാടി പോയാല് പിന്നെ ഒറ്റക്ക് കയ്ച്ചിലൊടങ്ങും
ഉം
അതാണ് മറ്റേരു വീട്ടിന്ന് നമ്മള് വാരി കൊടുത്തിട്ടും താക്കിട്ടും തു പ്പിട്ടും ഇതാക്കിട്ടും അങ്ങനെ വേ അ വേണം അതാണ് ഉണ്ടാവ ഒക്കെ നോക്കണ്ട ഒരേ പോല എല്ല കുട്ടികളും തന്നെ കൂട്ടത്തി ത്തിലാമ്പോ എല്ലാരും മത്സരിച്ച് തിന്നാനും അവക് പറ്റന്നും ഇല്ലേയ് അറ്റെ കുട്ടികളെ കണ്ടെരെ ആയി പായസൊക്കെ വീട്ടിന്ന് കുടിച്ണ് ഒരായൊക്കെ അതൊക്കെ ആ പത്തര ആമ്പോക്ക് കിട്ടോല്ലോ അതൊക്കെ കുടിച്ചോല്ലോ ഓല്
ഉം ഉം
നമ്മൾ കുട്ടികൾക്കും തെന്നെ നല്ല കാര്യാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാല് ഓൽക്ക് നല്ലാ മറ്റേതോ പാലാണെങ്കും മുട്ടണെങ്കിലും ഒക്കെ അങ്ങനെ അവട്ന്ന് കഴിച്ചും വീട്ടിലാണെങ്കിൽ ചെല കുട്ടിള് കഴിച്ചു കയ്ച്ച്ലാ അങ്ങനെക്കല്ലേ
പിന്നെ
മുട്ട ങ്ങട്ട് കൊണ്ടരുട്ടോ മുട്ട കൊണ്ടന്നങ്ങാണ്ട് ഉള്ളത്തെ മഞ്ഞ തിന്നുല ആ വെള്ള മാത്രം തിന്നും കുഞ്ചി വേണ്ടറിയും
കുട്ട്യാളെ കാണുമ്പന്താന്നറയോ പുൾച്ചിമ്മെ കേറികാണ്ടെകിലും ഓലത് തിന്നും കുട്ച്ചും ചെ
ആ അതാണേ.
അപ്പൊ എന്താ ഓന്റെ മുമ്പിൽ ഇഞ്ച ക ല്ല ഒര് അങ്ങനെക്ക തോന്നിയാണ്ടാ
അതാണെ മത്സരല്ലേ. നമ്മളേറ്റ് യുദ്ധം വെട്ടിയേകാരം ഓല് അവാണ്ട ഇത് വേണ്ടാന്ന് കുട്ട്യാളം മ്മ്ലഞ്ച് ഫസ്റ്റ് കയ്ഞൂർന്ന് പറഞ്ഞെങാണ്ടൊള്ള മത്സരങ്ങളായികാരം ക്ക തമ്മില് അങ്ങനെ ആവുമ്പോതേന്നും കുട്ട്യാൾകും തന്നെ ഒര് ഡ്രെസ്സും സന്തോഷാണ് ഈ സ്കൂ വാച്ചാടി ഈ ശെനി ഞായറാഴ്ച മാത്ര അത്രല്ല ഒരു ഒയ് വൊള്ളൂ പിന്നെ ഏന്തേലും അവധി ദിവസം. ഫുൾ ടൈം പറഞ്ഞ പോലെ കുട്ട്യാള് അംഗനവാടിലന്നല്ലെ പിന്നെ ഉച്ചക്ക് കൊർചേരൊം ള്ളൊ ങ്ങും ചെ കുട്ട്യാള് ഒറങ്ങും ചല്ലേ കുട്ട്യാള് ഒറങ്ങൂല അങ്ങനൊക്കല്ലേ.
ആ
ചെറുദിനൊക്കെ വാലവാടിക്ക് പോയപ്പം ഓന് വാലവാടിന്ന് ഒറങ്ങേന്നെ ചെയ്യൂല ഓൻന്നട്ട് എന്താ വന്നങ്ങണ്ട് വന്നിട്ട് പിന്നെപടെ കുളിതക്കെ കഴിഞ്ങ്ങാണ്ട് വേം കുളിച്ചി ഒന്നങ് ചോറ് കൊടുത്തങ്ങാണ്ട് പിന്നെ കുളിച്ചങ്ങാണ്ട് അപ്പൊ ഒന്നുരാ കേക്നോൽക്ക് അങ്ങനെ ഓരോ കാട്ടിലേക്കരം ഓൽക്ക് പിന്നാക്കത് വേറെ പ്രാ ആ പ്രായം വേർന്നേണ്
അതന്നെ
അതാണ് ഞാൻ പ്രായം ഇങ്ങനെ വളര്ണ ഇതിന്റെയ ഒക്കെ ഒരു സമയല്ലേ
ആ
കുട്ടികളന്നെ ആദ്യം പഠിച്ചു തുടങ്ങണുന്നത് എല്ലാതും
ഉം
ഉം ന്നിട്ട് പോ എന്താ അവിടെ എടുത്ത ആള് തറ എളാപ്പാരും മൂത്താപ്പര്ക്കെ ഉണ്ടാ വീടാള്
ആ ണ്ട്
ഏ അങ്ങട്ട ഓലൊക്കെ വന്ന് വന്നക്ക്‌ണോ അതോ എല്ലാർത്ക്കും പോക്കില്ലേ
ആഹ് പോവല്ണ്ട് ഓല് വന്നാ വിള് ച്ചും ഇന്ന്പ്പോ പേരക്കുട്ടിളും ബലൊന്നും എത്തിയിട്ടുണ്ടാവുല ഓല് ഈ ഒരു ദിവസത്തിന്റെ ലീവിന് ചെലപ്പോ വരുലോല് പെര്ന്നാക്ക് തിനൊക്കെ വരുന്നാണ് ഞാന് എപ്പഴെല് എങ്ങാണ്ടേ വരുള്ളു അപ്പൊ പിന്നെ ഞാൻ വരുന്ന നേരത്തെ ഓലുണ്ടാവൂല ഓലില്ലതെ
ണ്ടാവില്ല ആഹ കൊറെ ഉണ്ടാവ ദു ദൂരണ്ടാവും പോവാന് കെട്ടിച്ചോർത്തന്നൊക്കെ
ആഹ അത അടുക്ക് കൊറേണ്ട്
ആഹ
അവവിടുക്ക് രണ്ട മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്യണം
ല്ലേ ആ അപ്പൊ എങ്ങനെ ബസ്സി തന്നെ പോയറല് ആഹ അവി അപ്പൊ നാരത്തെ പോവണ്ടരൂലേ എവിടക്ക എത്താന്
ഉം
ആ ഇനിപ്പൊ പോകുമ്പോളേ എങ്ങനെ നേരത്തെ പോവേക്കാറ അവിടുന്ന്
ആ രാവിലക്കത്ത് ബസ്സിന്‌ പോകും ഉച്ചക്ക ആകുമ്പോ തിന്ന് വടെ എത്തും
ഉച്ചാമ്പക്കല്ലേ ഉം അപ്പൊ ചോറോ അതാ ഇവിടുന്ന് എപ്പ എപറെങ്ങിയാല് രണ്ടെണി ആവുമ്പൊക് എത്തുക
ഇവിടുന്ന് രാവിലെഎയരക് റങ്ങണം
അപ്പൊ അത്രക്കെർത്തെറങ്ങല്ല അപ്പ എന്ത് പൈച്ചനീനൊക്കെ എന്തട പിന്നെ കഴിച്ചാലൊക്കെ
അത് ചിലപ്പോ ബസ് ഇറങ്ങി കേറുന്നോട്ത്ത്‌ന്ന് അങ്ങനെ എന്തേലും കൈങ്ങണ്ട് കഴിക്കും
കയിക്കോ ആഹ അല്ലാതെ പിന്നെ ഇത് വേറെ സമയം ഉണ്ടാവൂലല്ലോ ലെ
ഇല്ലേ
പിന്നെ നമ്മങ്ങനെ കെയാറുന്നു അതൊക്കെ നമുക്ക് വൈഗന്നെലെ എപ്പേഴും എപ്പഴുംബസ്ണ്ടാവേലെ ഉണ്ടാവേകുന്നസ്ഥലം തന്നെക്കാല്ലോ
ആഹ് ആഹ്
ഉം മറ്റേത് നമ്മളെ ഇറങ്ങി കേയറല്ല ആുമ്പോ ഈ കണക്കാക്കിയ ഒരുബസ് ണ്ടാവലോ ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കതിയത് അപ്പോഴാണ് യെഥാ ഒരു ബസ് കഴിഞ്ഞ പിന്ന അര മണിക്കൂർ അങ്ങനെ വൈകിക്കുന്നല്ലേ
പിന്നെ
അതാണ് അ എന്ന്ത്യാവല്ല ലോങ്ക്ക് ആയത്
ആ അതെന്താ ദൈവവിധി അല്ലാതെന്താ പറയാ
ആല്ലോ മേരെജ് അങ്ങനൊന്ന അല്ലോ
ഏ അല്ലല്ല
ആഹ എത്രയും മണിക്കൂർ അതാൻ ചോദിച്ചത്
ആഹ
ഉം
പിന്നെന്തൊക്കെ
പിന്നെ എന്താ ഇപ്പ എന്നിട്ട്
പോലും കടി പോയതാ
ഏ നാട്ടിൽ തന്നെ പാക്ക് മണി
ആഹ് ആഹ
ഉ ഇപ്പൊക്കെ എന്താ പണി നാട്ടി
സാപ്പിട്ട കാണ
ആഹ ആഹ ആഹ അങ്ങനെ ഇതിന്റെ എടന്റെ ഏളാപ്പാര കുട്ടിയാ അങ്ങനെ ഓലൊക്കെ കാണുമ്പോ നമ്മള ഇങ്ങനെ ഈ വില ഈ കെട്ടിച്ച് കഴിഞ്ഞാ മറ്റേതു അടിച്ചോളം ഞമ്മള് എല്ലായിടത്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടി കളിച്ചും കണ്ടക്കനെ പിന്നെ ഈ കെട്ടിച്ചു കഴിഞ്ഞാ പിന്നെ പെല കാണാന് നമ്മക്ക് എപ്ളീലല്ലേ ഇപ്പൊ കാണാൻ പറ്റുള്ളോ ഞങ്ങ ന്നട്ട് പ്പം ചെല്ലുമ്പ എളാപ്പാര കുട്ടികൾക്കങ്ങെ അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ ഞാനും ഒരു പെണ്ണ്എന്നൊള്ളു അപ്പ എളാപ്പാരെ കുട്ടികൾ വരോ വരുന്നുണ്ടോ ചോയ്ച്ച്കാണ്ട് വിളിച്ചും പിന്ന അങ്ങനെ ഒന്നു കാണാലോ അല്ലാതപത് കാണാനും പറ്റു റ്റൂല്ലല്ലോ ആ എന്നാ പിന്നെ വേ വരുമ്പോ പിന്നെ എല്ലാരും എല്ലാർക്കും തേ മാതിരിക്ക് ങ്ങനെ ലീവ് കിട്ടുമ്പോ എല്ലാരും ഒരു വരവെയ്ക്കാരം
ആഹ
ഇവിടെ ഇളച്ചി മൂത്തച്ചി അങ്ങനെ ഉണ്ടായത് കൊണ്ട് ഒരാൾ പോവുമ്പോ ഒരാൾക്ക് പോവാൻ പറ്റൂല ആരേലു ഒരാൾ ഇവിടെ വേ വേണം അല്ലെങ്കിൽ ആ അല്ല രണ്ടാളും നമുക്ക് ഇങ്ങനെ ലീവും കാര്യയൊക്കെ കട്ടുമ്പൊളല്ലേ എല്ലാർക്കും കൂടെ ഒപ്പം പോവാൻ പറ്റാ ഇത് അയിന്‌ സ ചെയ്യൂല ഓര് ഓൽക്ക ഒരാൾ പോയി കഴിഞ്ഞിട്ടേ ഒരാൾ വരാൻ പറ്റുള്ളോ അല്ലെങ്കിൽ ഓൽക്കാരും ഇവിടെ ഉണ്ടാവൂല്ല അറിയെയ്ക്കാരം ഓര് ഈ പശുക്കോൾതൊക്കെ ഒ ഉണ്ടാവുമോ പിന്നെൽക്കന അതിന്റെ പിന്നാലെ ഉണ്ടാവും അപ്പം പിന്നെ അടുക്കളക്ക് നോക്കാൻ ആരും ഉണ്ടാവൂല അതയ്ക്കാരം എത്തുണ്ടാവ നാലെണ്ണം ഉണ്ടാവും പിന്നെ ഓലയിനെ ഒക്കൊപാടെ നോക്കിങ്ങാണ്ട്‌ വെള്ളം കൊടുത്ത ത്തും പുല്ലരിഞ്ഞിട്ടും ഒക്കെ വേണ്ടേ സമയം രാവിലെ അയിന്റെ പിന്നാല് നിന്ന് കഴിഞ്ഞ ചിലപ്പോ അന്ത്യാവോളം ആയെന്നെയ്ക്കാരം പണി ഈ പൈച്ച്ണെയ്ന്‌ ന്നേരത്ത്നേര കഞ്ഞി കുടിച്ച്യാ പിന്നെർക്ക് രാവിലെ ആഹ് പിന്നെ രാവിലെ ഇവർ സൊസൈറ്റിക്ക് ഒരു തരംപാൽ കൊണ്ടു കൊടുക്കും പിന്നെ കഴിഞ്ഞട്ട് പേരാൽകൂടി പാൽ കൊണ്ടോയി കൊടുക്കും ഓ പിന്നെ അ കഴിഞ്ഞേക്കൻ ചായോടെ കഴിഞ്ഞേക്കെ ഒയില്ലല്ലോ അതാണ് പിന്നെ അയിട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കും വള്ളം കൊടുപ്പോ പത്തണിക്ക് വള്ളം കൊടു കഴിഞ്ഞ് പിന്നെ പുല്ലരിയാൻ പോയ ഒരു പത്തര ആ സമയത്തൊക്കെ കഞ്ഞി കു കണ്ട ആ സമയത്ത് പുല്ലേരിഞ്ഞു വച്ചപ്പോ രണ്ട് മണിയക്കെ ആവും പുല്ലരിഞ്ഞ വണ്ടിയിലാ കൊണ്ടുവരാ
ആഹ
അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ കഴിഞ്ഞാണ്ട് പിന്നെ ഓല് എന്താ അടുത്തത് രണ്ടാമത് കറക്ക എന്തൊക്ക കുട്ടികൾ കഴികാനും പിന്നെ ഇതാക്കാനും ആയി പിന്നെ മൂന്ന കർന്ന്കാണ്ട് നാലണി സൊസൈറ്റി കൊടുക്കാനും ആയി പിന്നെ സൊസൈറ്റി കൊ അ കഴിഞ്ഞ പിന്നെ രണ്ടാമത് പരാൾക്ക കുടി കൊടുക്കാനായി പിന്നെ സമയം പോവേനേ പിന്നെ വെള്ളം കൊടുക്കും പിന്നെ മഗ്‌രിബാങ്ക് കൊടുത്ത് പിന്നെ ഉള്ള് കയറി അടുക്കളയിൽത്തെ പണിയെടുക്കാനൊ സ സമയല്ലല്ലോ ഒഴിവില്ലല്ലോ അപ്പ പിന്നെ ഓല പിന്നെ അഞന്ന് തന്നെ ഒരാൾ പോകുമ്പോ ഒരാള് നിക്കും ഞമ്മളെ മാപ്പളാരും ഇല്ല പ അവിട അപ്പ പിന്നെ ഒരു കതിയടല്ലോൽക്ക് ഈ സമയത്തിന് ഇതാവുമ്പോ പിന്നെ ഒക്കെ വേണ്ടേ ആ പിന്നെ ഒരാൾ പോവുമ്പ ഒരാള് നിക്കുവ അങ്ങനെ ആട്ടല അല്ലാതെ എല്ലാവാരും കൂടെ പോയി കഴിഞ്ഞാല് ഗതിയേടാണ്
ഉം ഉം
ഉ ഇന്ന ശരിട്ടോ
ആഹ ആയിക്ക
ഓക്കെ